ആ ആ കേൾക്കിണിണ്ട്. എന്താ വിശേഷങ്ങളൊക്കെ?
സുഖായിട്ട് പോണൂ ഭക്ഷണം കഴിച്ചോ?
ഇല്ല നോമ്പാണ്.
അത് ശരി എല്ലാ നോമ്പും ഇട്ത്തോ?
ആഹ് എല്ലാട്ത്.
എല്ലാ പ്രാവശ്യോം ഇട്ക്കലിണ്ടോ ഇങ്ങനെനോമ്പ്? ഏ എന്താ നോമ്പറക്കാൻ കഴിക്കാ?
നോമ്പ് ദോശേ അങ്ങനെന്തെങ്കിലും കടികളെന്തെ
ആഹ് സ്പെഷ്യലെന്തേലൊക്കെ ഇണ്ടാക്കോ?
ഒരു ചെലപ്പോ ബിര്യേണി അങ്ങനെന്തെങ്കിലൊക്കെ ചെല ദിവസ്
ആഹ് എങ്ങനെ? പൊലിച്ചക്ക് എണീക്കോ അല്ലെങ്കി രാത്രി ഭക്ഷണം കഴിച്ചിട്ട് കിടക്കേ?
അല്ല രാത്രി ഭക്ഷണം കഴിച്ചിട്ടേ കെടക്കും നിപൊലച്ച ചിടാൻ വൈക്കൂല്ല ഇല്ലല്ല. പിന്നെ ഉം അ് നമ്മളൊന്ന് ഇല്ല കൊഴപ്പല്ല മഴല്ലേ. അ വെയിലാവുമ്പോ കുറച്ചൊരുച്ച സമയത്തൊക്കെ തഴിഞ്ഞാ പിന്നെ ആ മഴണ്ടേ മഴാ ഇന്നും ഇന്നലായ്റ്റുണ്ട്. ക്ഷെ പ്പൊ മൂന്നാലിവസത്തെ മഴ പെയ്യില്ലേലും മതീലേ? ഉം
പ്പ ഇതുവരല്ലേ മുഹറം ഒന്ന് മുതല്ട്ത്ത നോമ്പ്.
ആഹ് ഒന്ന് മുതല്ട്ത്തു. ഇന്നിപ്പാറായില്ലെ. ആറോട് ഉം
ഉം ഉം ഉം ഭക്ഷണൊക്കെ ഇണ്ടാക്കല് കഴിഞ്ഞതാ ചോറും കറികളും.
ആഹ് ചോറ് ഇണ്ടാക്കി. ബാക്കിയുള്ളോല്ലതാ കഴിക്കണ്ട് എല്ലാരും കഴിക്കാണ്.
ആഹ് കുട്ട്യാള് സ്
ഇല്ല വന്നിട്ടില്ലാ. രണ്ടാള് സ്‌കൂളിപോയിക് പോയതാണ്. ഒരാള് പത്താം ക്ലാസാണ് ഒരാള് മൂന്നാം ക്ലാസ്സാണ്.
അ രണ്ടാളും പോയിക്കണ് നാൽ മണി ആഹ് നാലര ആവും എത്തണമെങ്കിൽ ഉം
ആഹ് ആഹ് ആഹ്
പിന്നെ ങ്ങളെ മക്കളൊക്കെ പോയിന്നോ
ആഹ് ആഹ് എന്റൊരു മോളാ സ്കൂൾ പോന്നേ
ഉം
കുട്ടികള് ഭക്ഷണംക്കെ കൊണ്ടുപോവാ സ്നാക്സ്ല് ലജ് എല്ലാം കൊണ്ടോവേ അ എന്താ കൊടുക്ക
അത് സാധാ ചോറും ആഹ് ഇല്ല ചായക്കടി കൊടുക്കലില്ല അത് എന്തെങ്കിലും ചോറ് ചെലപ്പോ ആ വഞ്ഞാളല് അങ്ങനെയൊക്കെ കൊടുക്കുള്ളൂ പിന്നെ എല്ലാങ്കിൽ പിന്നെ ചോ ചോറിന് കറി ഇറച്ചിക്കറി ഉണ്ടെങ്കി അത് കൊടുക്കും അല്ലാന്ന്ണ്ടങ്കി കടലേ അങ്ങനത്തെ എന്തെങ്കിലും കറിണ്ടാക്കും അല്ലെങ്കി തക്കാളി വേണ്ടാക്കേം ഇങ്ങനെ വാട്ടിട്ട് അങ്ങനെ കൊടുക്കും
അഹ് അഹ്
പിന്നെ ആയിക്ക് എന്തെങ്കിലും സോയാബീൻ പൊരിച്ചത് അല്ലെങ്കിൽ ഉരുള കിഴങ് പൊരിച്ചത് അല്ലെങ്കിൽ കോഴിമുട്ട അങ്ങനെക്കെല്ലപ്പോ സ്കൂൾക്ക് കൊണ്ടോവാ
അഹ് ഉമ് ഉമ്
ല എന്തെങ്കിലൊക്കെ ഇതാക്കിട്ട് കൊടുക്കും സ്പെഷ്യൽ എന്തെങ്കിലും ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെ വണ്ടിന്ന് സ്കൂൾ കോണ്ടാവാൻ
ആഹ് ആഹ്
ഉമ്
എത്ര മണിക്ക് രാവിലെ പോ നേരത്തെ പോവേ?
രാവിലെ ഒരാള് ഒമ്പത് മണിക്ക് പോകവും ഒരാ ക്ക് പിന്നേ പത്തരക്കാണ് തുടങ്ങ.
ആഹ്‌ അഹ്
പത്തരക്ക് തുടങ്ങോ?
ആആ
പത്താം ക്ലാസ്സ്‌ ലേ ഓല്ക്ക് ഒമ്പതെ ഇരുപത ആകുമ്പോത്തിന് ക്ലാസ് തൊടങ്ങും
ആ
രണ്ടാളും നടന്ന് പോണതാണ് വണ്ടിക്കൊന്നും ല്ല
ആഹ് ആഹ്
പോവാന് അപ്പൊ പിന്നെ ഓല് ആഹ് പത്ത് മിനിറ്റ് നേർത്താണ്ട് എറങ്ങും
ഉമ് ഉമ് ടിപ്പൊക്കെ പോവാ
ആഹ് ട്രിപ്പ് പോലണ്ട് ട്രിപ്പ് വെക്കേഷന്റെ സമയത്ത് ഈ വല്ല്യ പെരുന്നാൾക്ക് പോയിട്ടില്ല ചെറിയ പെരുന്നാൾ വല്ല്യ പെരുനാക് പിന്നെ കടപ്പുറം അങ്ങനെയൊക്കെ പോയി ലോങ്ങൊന്നും പോയില്ല എന്താച്ചാ സ്കൂൾ തോർക്കൽ പെരുന്നാള്
ആഹ് ഞങ്ങക്ക് ഈ സമയത്ത് വീട്ട് കൂടല് കല്യാണം പെരുന്നാൾ സ്കൂൾ തോരക്കൽ എല്ലാം കൂടെ ഒരു എന്താ പറയാ
ആഹ് പിന്നെ ബുദ്ധിമുട്ടാണല്ലോ ആ സമയത്തൊക്കെ
പിന്നെ രണ്ട മൂന്നാൾക്കാരൊക്കെ സ്കൂളിൽ പോവാൻണ്ടാവുമ്പോ തന്നെ ബുദ്ധിമുട്ടാ.
അതെ അതെ
പെരുന്നാളും അഐക്ക് വരവും പോക്കും അത് വേറെ എല്ലാം കൂടി ആവുമ്പോള് ബാവൂല താങ്ങൂല. ഒരു ട്രിപ്പ്പും കൂടി പോകും. ചെറിയ പെരുന്നാള് പിന്നെ നല്ല സുഖയില ആ ആഹ്
പിന്നെ ഫുഡ് സ്പെഷ്യലൊക്കെ ഉണ്ടോ? ആഹ് എവിടെ പോയി?
താവ് വയനാട് പോയി. പിന്നെ ഊട്ടി പോയി. അങ്ങനെ കൊറെ ദിവസൊക്കെ നിന്ന് രണ്ട് ട്രിപ്പും കൂടി ഒപ്പപ്പങ്ങളായിക്കേ ആ അങ്ങന പിന്നെ ആള് നാട്ടില് ഇല്ല അപ്പൊ പിന്നെ വല്യ ട്രിപ്പിനൊന്നും വല്യ ഒന്നുംല്ല. ഉ ഉ
ഇങ്ങനെ ഒക്കെ ആകുമ്പോ
പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങള് ചോറിന എന്തരുന്നു കറിയോക്കെ.
ചോറിനിന്ന് മീൻകറിയാ. മീൻ കറിം മീൻ പൊരിച്ചതും വൈതനങ്ങ ഉപ്പേരും.
ആഹ് ആഹ് ഭക്ഷണൊക്കെ നിങ്ങ തന്നെയണ ഉണ്ടാക്ക.
ഉം
എല്ലോണ്ടാക്കുവോ?
ആഹ് എല്ലാം പറഞ്ഞ സ്പെഷ്യല ആായിട്ടുള്ളതൊന്നും അധികംൊന്നും ഉണ്ടാക്കൂല
ആഹ
നമ്മക്ക ഉള്ളതൊക്കെ എങ്ങനെ ഇണ്ടാക്കന്നല്ലാതെ
ആ ആ
പിന്നെ നേരത്തിന് എന്താ ചായ കടി എന്താ
ചായക്ക് പുട്ട് എന്റെ മോളക്ക് സ്കൂളിൽ പോവാൻ വേണ്ടീട്ടേ ആ ഓൾക് ഏഴ് അമ്പതിന് വരും ബസ് അപ്പോൊ ക്കെ ലഞ്ച് വേണം സ്നാക്സ് വേണം പിന്നെ അതുപോലെ പിന്നെ രാവിലെ ഭക്ഷണം ഉണ്ടാക്കൽ വല്ലാം കൂടെ ബുദ്ധിമുട്ടാാവന്ന് കാരണം ഹസ്ബൻറിിന്റെ ഉപ്പ ഓൾക്ക് കഴിക്കാനുള്ളത് കൊണ്ടു തരും
ആഹ ആഹ
അപ്പം അങ്ങനെ പുട്ട് കൊൊണ്ടരും
ഉ അ കടായിരിക്കല്ല ഉ കടിയിലാണോ ജോലി
എങ്ങനെ ഉപ്പാക്കോ ഇല്ലല്ല അപ്പൊ എല്ലാം കൂടിയും നമുക്ക് ബുദ്ധിമുട്ടാാവല്ലോ ചെറിയൊരു മോളും ഉണ്ട് ഒരു വയസ് സ
ആഹ ആഹ ആഹ
അപ്പ അതുകൊണ്ടിട്ട് ഒപ്പ വാങ്ങിക്കൊണ്ടു തരും എന്തെങ്കിലുഒക്കെല്ല ഓൾക് ഉള്ളത് കൊണ്ടു തരും
ആ ആ
അ ഉണ്ടാക്കലും വാരി കൊടുക്കലും ഒഓള കുളിപ്പിച്ചു കൊടുക്കണം മാറ്റി കൊടുക്കണം എല്ലാം ചെയ്തു കൊടുക്കണം രണ്ടാം ക്ലാസ്സിലാ പഠിക്കുന്നേ
ഏ ആഹ അപ്പൊ ചെറുതാണല്ലോ
എങ്ങനെ
അപ്പൊ ചെറുതാണല്ലോ പറയാ
ആഹ അതെ അതുകൊണ്ട് ഒരു ഒരു വയസ്സായിട്ട ഉള്ളൂ അപ്പം ചില മോക്ക് അപ്പൊ എന്താ പറയാ എല്ലാം കൂടിയും നമുക്ക കൂടെ കിട്ടൂല അപ്പം ചായക്കടി ഒന്നും ആക്കില പുട്ടഒക്കെ കൊണ്ടോന്നല് രണ്ട് കഷ്ണം ഉണ്ടായിരുന്നു ഒന്ന് ഞാനും കഴിച്ചു
ഉം ഉച്ചൊക്കെ എന്താ ഫുഡൊക്കെ ഉണ്ടാക്കി
ഉച്ചക്ക് ഇന്നീ ഞങ്ങളടെ ഒരു അയൽവാസിന്റെ കല്യാണുണ്ട്
അപ്പൊ എല്ലാരും അവിടെക്ക് പോയി
ഉം അപ്പമ്മ
ആ അപ്പൊ ഇന്ന് പറയുന്നെങ്കില് വല്യ പണി ഇല്ല
ഉം ആ അതന്നെ ഒരു പണില്ല ചെറിയ മക്കളെം വെച്ചിട്ട്
അതാണ് അല്ല ഞാൻ പോയില്ല കല്യാണത്തിന് ഞാനും അനിയ- ന്റെ വൈഫ് പോയില്ല
ഏ
അപ്പോ ഞമുക്ക് അനിയന് ഭക്ഷണം പുറത്തന്ന് ഓർഡർ ചെയ്ത് തന്നു
ഉം
മജ്ബൂസ് ഇല്ലേ അപ്പൊ ഞങ്ങക്ക് രണ്ടു പൊതി ചോറ് കൊണ്ട
ഉം ഉം
എന്നാലും നമ്മളതെല്ലാം കഴിയണമെങ്കില് രണ്ട് മണി കണക്ക
ഉം അതെ
ഇവിടോ
ഉം
ചെത്തി വൃത്തിയാക്കുന്നതന്നെ ഭയങ്കര പാടല്ലേ
ഉം അ പറയ ചെറിയ മക്കളെ വെച്ചിട്ടൊന്നും പെട്ടെന്നൊന്നും തീർക്കാൻ പറ്റ
ആ ഉം ഒന്നും കഴൂല നമ്മൾ വിചാരിച്ചപ്പോൾ ഒന്നും നടക്കൂല പണികളൊന്നില്ല ചിലപ്പോങ്ങനെ വിചാരിക്ക ക്കോ നമ്മള് ടൈമേ അവരെ കയ്യിലാ അവര് എന്തെല്ലാം നോക്കുന്നത് നമ്മളെ ഇപ്പൊ എന്ത് ചെയ്യണം എന്നുള്ളത് ഓരോ മൂട് അനുസരിച്ചിട്ടുണ്ടാവും
അതെ പിന്നെ വേറെന്തൊക്കെയാ
വേറെ എന്താണ്
കൃഷിയക്കെ ഉണ്ടാക്കുവോ വീട്ടില് ഉം വീട്ടില് കൃഷിയൊക്കെ ഉണ്ടാക്കുവോ
കൃഷി ഉണ്ടാക്കന്ന് വച്ചാല് ഞാൻ ഉണ്ടാക്കണില്ല നമ്മുക്കിപ്പ അയനൊന്നും ടൈമ് കിട്ടുലടാ ഹസ്ബൻഡിന്റെ ഉപ്പ ഇങ്ങനെത്തെയെക്കെ ചെയ്യും ഇങ്ങനെ ഓരോനൊക്ക എന്താ പറയാ വഴുതന പച്ചമുളക് തക്കാളി
ഉം
തക്കാളി നടത്തിയിട്ട് പക്ഷേ ഉണ്ടായില്ല കേട്ടോ വഴുതന ഉണ്ടായി പച്ചമുളകും ഉണ്ടായി
ഓ തക്കാളി ഇങ്ങനെ പെട്ടന്ന് ഉണ്ടാവുന്ന സാധനല്ല ഉണ്ടായി കിട്ടിയാല് നല്ല ഉഷാറായി ഉണ്ടാവകയും ചെയ്യും
പിന്നെ കപ്പയില്ലേ പൂള എന്താ പറയാ
ഉം പൂള അത് തന്നെ
ആ അത് ഉണ്ടാക്കിട്ടുണ്ടായി അങ്ങനെ എന്താ ചെറിയ ചെറുതായിട്ട് നമ്മളെ വീട്ടില് ഉണ്ടാക്കാൻ പറ്റുന്ന രിതിക്കുള്ള അങ്ങനത്തെൊക്കെ അല്ലാണ്ട് ഇപ് പറയാം ഭയങ്കര കൃഷി ചെയ്യുന്നാളാണ്ന്ന്
ആഹ് നമ്മ ആവശ്യത്തിന്ന് തന്നെ വേണല്ലോ അത്യാവശ്യ സാധനങ്ങളൊക്കെ പിന്നെ ഞങ്ങള് ഉണ്ടാക്കും കൊറച്ചൊക്കെ കൊറേയൊന്നും ഉണ്ടാക്കലില്ല അതേപോലെ അമ്മളെ ആവശ്യത്തിനൊക്കെ മഞ്ഞള് ചേമ്പ് ചേന അങ്ങനത്തെ സാധനങ്ങളൊക്കെ പൂള അങ്ങനെയൊക്കെയ ഉള്ള കുറച്ച് പച്ചക്കറികൾ മുളക് പച്ചമുളക് നമ്മുക്കുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അതേപോലെ ഉണ്ടാക്കും
ആഹാഹാഹാ
പിന്നെ ഫുഡൊക്കെ പൊറത്ത്ന്നങ്ങനെ ഓർഡർ ചെയ്ത് കൊടുന്ന് കഴിക്കല്ണ്ടാ
ആ ഓർ ചെയ്യും ഹ് ഹ് ഹ് ഹ് ഹ് എപ്പഴൊക്കെ കഴിക്കാൻ പൂതിയാക പിന്നെ നമുക്ക് മടി പിടിക്കുമ്പോ
ആ..
അങ്ങനെയൊക്കെ ആവുമ്പോ മ് എല്ലാ ടൈമിലും നമ്മളൊരുപോലെ ചില സമയം നമുക്കൊരു മാറ്റം വരും. അന്നേരം നമുക്കൊന്നും ചെയ്യാൻ തോന്നൂല. ആകെ ചടപ്പായിരിക്കും. അങ്ങൻത്തെ ടൈമിലൊക്കെ ഹസ് എന്തെങ്കിലൊക്കെ വേണം
മ്
ഇവിടത്തെ ഉപ്പാക്കൊരു പൂതിയാ. ഹോട്ടലാക്കിയാലോ നല്ല കോഴി പൊരിശവും പൊറാട്ടിം കഴിക്കാൻ പൂതിയ
ഇമ് മ് മ് ഹസ്ബൻഡ് നാട്ടിലന്നെയല്ലെ ജോലി?
നാട്ടിലാണ് ഇവിടെയല്ല പക്ഷെങ്കില് ദിവസം വന്ന് പോവുന്ന അല്ലെ
ഉം ന്നാ ശെരിട്ടോ